ഹലോ
ഹലോ
ത്താപാട് സുഖല്ലേ
ഹലോ
എല്ലടല്ലയും
എന്ത്
സുഖാണോന്ന്
സുഖാണ്
ഫുഡ് കയ്ച്ചോ
ഓ ഫുഡൊക്കെ കഴിച്ചു നിങ്ങളോ
ഉം ഇല്ല ഫണ്ടയച്ചില്ല
ഫുഡ് കഴിക്കാനായില്ല
സമയം വന്നു ഒമ്പതണല്ലായിട്ടുണ്ടോ മക്ക കൊടുക്കുന്നു
ആഹ് ആഹ്
ഏഹ് എന്ത് വറക്കയിന്നോ അതോ പഠിക്കുവാണോ
ഒന്നുമില്ല പരിപാടൊന്നുമല്ല ഉം നിങ്ങളോ ഇല്ല പഠിക്കുന്നില്ല നിങ്ങളോ
കല്യാണം കഴിഞ്ഞോ
ആ കല്യാണം കഴിഞ്ഞ്
ഏഹ്
ചോയിക്കാൻ പാട്ണ്ടോന്നും അറിയില്ല എത്ര കോള് അറ്റൻ്റ ചെയ്തോന്ന്
നാല് കോള് അറ്റൻഡ് ചെയ്തണു നിങ്ങളോ?
അല്ല റസീവർ ആയിറ്റാ ആതോ
ഏ അല്ലതെങ്ങോട്ട് വിളിക്ക നിങ്ങൾ വിളിക്കുന്ന പോലെ അങ്ങോട്ട് വിളിക്ക സംസാരിക്ക
അങ്ങോട്ട് വിളിച്ചില്ലാ
അങ്ങോട് വിളിക്കാൻ ഇതില് കഴിയുന്നില്ല ഞാൻ നോകീണ് അങ്ങോട്ട് വിളിക്കാൻ കഴിഞ്ഞില്ല
ഉം
അത് എ അത് എപ്പളാ കിട്ടല് അങ്ങോട്ട് വിളിക്കാന്
എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ അങ്ങനെ കിട്ടുന്നത് എനിക്ക് ഞാന് ള്ളവരോട് സംസാരിച്ചിട്ട് ഇതില് നമ്മള് ടൈപ്പ് ചെയ്യും എന്നിട്ട് സംസാരിക്കും അങ്ങനെ കിട്ടുന്നാ
ആ അങ്ങനെ വീട്ട്ല്
അതെ, എന്ന് കേറിയതാ ഇതില് ഇന്ന് കേറിയതാ
ഏഹ് ആ ഞാൻ ഇന്നലെ കേറിയാ
ഏഹ്
എന്ന് കേറിയ എപ്പോ പ്രൊഫൈൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അല്ലേ ഇങ്ങനെ വന്നേ
പ്രൊഫൈൽ ടാക്സ്ക് കംപ്ലീറ്റ് ആക്കിയതാ പൂർത്തിയായി എന്നാ പറഞ്ഞു വന്നത്
ആ ശ ഇതിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഇമ്മ ഉണ്ട് ഇന്റെ വീട്ടിലാ അല്ലെ ഹസ്ബന്റിന്റെ വീട്ടിലാ
നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്
ഇന്റെ വീട്ടില് ഇന്റെ ഇമ്മണ്ട് ഇപ്പണ്ട് മോളുണ്ട്
ഹസ്ബൻഡ് എന്തായ്യ്ന്നേ
ഹസ്ബൻഡ് ഗൾഫിലാ
ഉം സുഖം കുറെ ആയോ പോയിട്ട്
ഇല്ല കുറച്ചായിട്ടുളളു
ജോബ് എന്താ ഹസ്ബന്റിന്
ഡ്രൈവിംഗ്
ആ ശരി
ഇങ്ങളെ ഹസ്ബന്റിനെന്താ ജോബ്
അന്റെ ഹസ്ബൻഡ് ചെന്നൈയിലാണോ ഇപ്പൊ നാട്ടില് ഉണ്ടോ ആള് ചെന്നൈയില് ഷോപ്പ്
ചെന്നൈയിൽ ആ ആ ആ
ചായക്കട
ചായക്കട ആഹ് ആഹ്
ഉം സ്വന്തായിട്ടന്ന
ആഹ് വേറെ എന്താ ഫു ഒരു മോള്
ആ ശരി ഒരു മോളോ
ആ ഒരു ചെറുത്
മോക്ക് എത്രായി
ഓക്ക് നാലര കയ്യാൻ പോ
ഒൾ ചെർക്കിയോ
ഓ എൽ കെ ജി പ്രാവശ്യം
പ്രശ് പ്രശ്ന എത്തസല്ലേ
ആഹ്
ഓക്കേ ആ അസല വീട്ടിൽ ആരൊക്കെയണ്ടന്ന് പറഞ്ഞില്ല
ഇക്കൻ്റെ വീട്ടില് മൂന്നാ ഇപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് പിന്നെ മൂന്ന് ആൺമക്കളാണ് ഒരാൾ വേറെ പോയി കല്യാണം കഴിഞ്ഞു ഞങ്ങള്ൾ രണ്ടാമത്തെ ഞങ്ങള് വീട്ണ്ടാക്കി ഉണ്ടാക്കിയത് കൂടിയില്ല നിലപെടാനൊക്കെുണ്ട് പിന്നെ മം മം മൂന്നാമത്ത് ആഹ് കുറച്ച കൂടി നില ഇടാണ്ട് പിന്നെ വൈദ്യവാസം ഒക്കെ ഉണ്ട് അടിയോപ്പെെട്ടോ പിന്നെ മൂന്നാമത്തെ ഉണ്ട് ഒരു വേറെ അല്ല മൂന്നാമത്തേല് പോല ആ ഓര പൊരയിലുണ്ട്
ആഹ് ഏ എനിക്ക് എങ്ങനെ അറിയ ഇതെ എങ്ങനെ അറിയാം അനെ കുറിച്ച് എങ്ങനെ മനസ്സിലായി
ഏതിനെക്കുറിച്ച്?
കുര്യാപ്പിനെ കുറിച്ച് ആര് ഫ്രണ്ട് ഫ്രണ്ട് പറഞ്ഞാണോ
ആഹ് ആരോ ഒന്നുല് വാട്സപ്പില് പറഞ്ഞി ഇങ്ങനൊരാള് ആത് ഇത്ണ്ട്ന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ ചോയിച്ച് എന്താന്നൊക്കെ ചോദിച്ച അങ്ങനെ ഈ ഈ ആപ്പ് ഡൗൺലോഡ് ആക്കാ പറഞ്ഞ് അങ്ങനെ അറിഞ്ഞു
ആഹ് ആഹ് ആഹ്
വളോ
ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞന്നാണ് ഇത് എനിക്കതിനന് പറ്റിയൊരു ഐഡിയയില്ലേ
എനിക്ക ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു നിങ്ങളന്നാ ചെറ
ഇപ്പൊ ഇപ്പൊ മനസ്സിലായോ ഇത് എങ്ങനെയാന്ന്
മനസ്സിലായിനീ പക്ഷെ ഒരു ഐഡിയ കിട്ടില്ല വിളിക്കാനൊക്കെ അങ്ങനെയന്നന്ന് എനിക്ക് മനസ്സിലായില്ല
ഞാൻ ഇന്ന് ഗ്രൂപ്പ്ന്ന് ഫ്രീ ഉണ്ടോന്ന് ചോദിക്കും പിന്നെ ഓ പിയോ
ആഹ് ഇങ്ങനെ വിളിക്കലേന്ന്റിയോ
അത് ഗ്രൂപ്പിന്ന് ഇന്ത് എന്താ പറയാ നമ്പർ ഫ്രീ ഉണ്ടോന്ന് ചോദിച്ചാൽ ഫ്രീ ആണെന്ന് പറയുമ്പോ വേം ചെയ്യും അല്ലെങ്കിൽ ഒരു വേറെ കോഴക്ക് പോകവും അങ്ങനെ ഞാന് ഇത് ലാപ്പില കേയറിട്ട് അതി ടൈപ്പ് ചെയ്യണ ല്ലേ അയില് പേസ് പേസ്റ്റ്‌ കൊടുക്കും പേസറ്റ് കൊടുത്തിട്ട് കോള് ചെയ്യും അപ്പൊ ചെൽ ഇപ്പൊ ഒരു വേറെ ബിസി ആയിരിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ കിട്ടാണ്ടാവും അങ്ങനെ ചെലപ്പോ റിങ്ങയും
ആഹ് അങ്ങനെങ്ങെ
നമ്മള് വി സി നമ്മള് ഫ്രീ ആണോ ചോദിക്കുമ്പോഴേന് വേറെള്ളരും സംസാരിച്ചിട്ടുണ്ടും സംസാരിക്കൽ തുടങ്ങിയിട്ടണ്ടാവും
ആഹ് അതെ അതെ
വല്ലാണ്ട് മനസ്സായി
പിന്നെ ഒക്കും കൂടി എല്ല പറ്റുന്ന ടൈമിനെ കോൾ ചെയ്യാനും പറ്റുള്ളൂ
പറ്റുള്ളു അതെ പിന്നെ വീട്ടില് പ്രത്യേകിച്ച് പിന്നെ പോലത്തെ ആൾക്കാര് ഹസ്ബന്ഡ്ന്റിന്റെ അമ്മായിയമ്മ എമോഷനൊക്കെ ഉണ്ടാാവുമ്പോളേ ഹിം ഹിം അവരൊക്കെ ഇണ്ടാവുമ്പോ
ആഹ്
റൂമിലൊക്കെ കേയറുമ്പോ ഇങ്ങനെ സംസാരിക്കാനല്ലേ പറ്റുള്ളൂ
ആഹ് അങ്ങനേ പറ്റുള്ളൂ പിന്നെ ഫ്രീ ആവുമ്പോളേ പറ്റുള്ളൂ ങ്ങൾ ഭക്ഷണംക്കെ കഴിച്ചോ
ആഹ് ഇല്ല ഫുഡ് കയ്ചില മക്കക്ക് കൊടുക്കേയിര്ന്ന് ഒരാള് പനി കുട്ടികൾക്ക് ഇപ്പൊ പനീന്റെ സീസൺ ആണല്ലോ അവ ഡോക്ടറെ കാണിച്ച് വന്ന് വീട്ടിലെത്തി സമ ലേറ്റയപ്പോ
പിന്ന മക്കൾക്ക് തിന്നാ വേണ്ടകനി പനിയോ വയ്യാണ്ടാവുമ്പോ തിന്നാണ്ടാവും അപ്പൊ പിന്നെ അമ്മക്ക് ഇറങ്ങി തിന്നാ പോവൂല
ആഹ് അതേ പോവില്ല പിന്നെങളെ വീട്ടിലാരക്കെണ്ട്
ന്റെ വീട്ടില് ഹസബൻ്റവീട്ടിലാ ഞാൻ എന്റെ വീട്ടിലാ എന്റെ വീട്ടില് ഉമ്മയും ഒരു താത്തിയുണ്ട് പിന്നെ രണ്ട് അനിയന്മാരുണ്ട് അനിയൻ ഗൾഫിലാണ് നീ എവിടെ വർക്ക് ചെയ്യുന്നേ ഒപ്പില്ല പിന്നെ അസ്ബന്റെ വീട്ടിലാണെങ്കില് ആഹ് അസ്ബൻ ന്റെ വീട്ടില് ഉമ്മണ്ട് ഉപ്പണ്ട് രണ്ട് അനിയന്മാരുണ്ട് മൂന്ന് പെങ്ങന്മാരുണ്ട് മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ട്
പെങ്ങന്മാരും ജസ്റ്റന്മാരൊക്കെ ഇണ്ട്ലേ അപ്പൊ ങ്ങള് അവിടെ ആ ങ്ങള് അവിടെണ് നിക്കല് ങ്ങള് വേറെ പോ ആഹ് വേറെ പോയോ
പോയിട്ടില്ല പോകണം സ്ഥലംന്നും വാങ്ങിട്ടില്ല സ്ഥലംന്നും വാങ്ങിയിട്ടില്ല സ്ഥലം വാങ്ങണം വീടെടുക്കണം
സ്ഥലം വാങ്ങണം
ഉ
അല്ലേ നല്ലെ
ഉം വേറെ പോണം മഴയുണ്ടോ
മയല്ല അങ്ങോടുണ്ടോ
പക്ഷെ അപ്പൊ ആ ഗ്രൂപ്പില് ആ ബോ ഗേൾസ് മാത്രല്ല ബോയ്സ് ണ്ട്
ബോയ്സ് ഇല്ലല്ലോ ഗേൾസ് മാത്രല്ലേള്ളു
അല്ല ഗേൾസ് ആണോന്ന് ചോദിച്ചിട്ട് രണ്ടോടത്തിട്ടന്ന് ചോദിച്ചു അറിയില്ല അതിനെ പറ്റി എന്താന്ന്
ഇല്ല ബോയ്സ് ഇല്ല ഗേൾസ് മാത്രമേഉളളൂ
പിന്ന
പോയിസ് ഉണ്ടെങ്കില് പോയി ബോയിസ് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചാൽ മെസേജ് അഴിക്കല്ല ഞാൻ പളെവായി പോവും
ആഹ് എല്ലാര അവസ്ഥ അങ്ങനെ തന്നെയ മ്മളറിയില്ലല്ലോ നമ്മ
ഇല്ലല്ല അത് വോയിസ് വേറെ ചാറ്റിങ്ങല്ലേ
ഉം അറിയില്ലേ നമ്പർ ഇങ്ങനെ കാണിക്ക്പോ നമ്മള നമ്പർ ഇതിൽ കാണിക്കുന്നുണ്ട് ഉണ്ടല്ലോ നമ്മളറിയില്ല ഗേൾസാണോന്നുള്ളത് പിന്നെത ഡീപി ചിലപ്പോ ആരതെങ്കിലും കുട്ടികളാവും ചെലപ്പോ എന്തെങ്കിലും കേക്കാ നമ്മളറില
അസാന ഗേൾസ് ആണ് ഇതിലുള്ളത് എന്നോട് പറഞ്ഞ് ഞാൻ ചോയിച്ചീനി അപ്പൊ അവര് പറഞ്ഞ് ഗേൾ ള്ളതന്നൊക്കെ പറഞ്ഞു
ഇദ് ഹലാലയ പരിപാടിയാണോന്നൊന്നും ഇൻക്കറിയീല
ആർക്കറിയ എ കഴിച്ച കൂടി പോവണ്ട്
ആഹ് എന്താനവം ഒരാൾ പറന്നു എന്നോട് മ് ഞാൻ ച ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോന്ന്
ഉം ശരി
മം
നമ്മള് ചെലപ്പോ നമ്മള് വീട്ടിത്തെ പണിക്കെ കഴിന്ന് ഇപ്പ ഒന്ന് കെടക്കാൻ നോക്കുമ്പോളേ കേറാം മ്മൾപ്പ എന്തെങ്കില്ക്കെ വരുമാനം കിട്ടിയോട്ടെച്ചിട്ട് ഞാൻതി കേറിയത് പിന്നെ
ആഹ് ഞാനും അങ്ങനത്തന്നാ
ആ പത്ത് മിനിറ്റെങ്കിലും സംസാരിക്കണംന്നൊക്കെ എന്തെങ്കിലുക്കെ പറഞ്ഞോണ്ട് ക്കെണാമ്മെ ഇല്ലല്ല ഞാൻ ഒന്നും മർ കെമില്ല
ചെയ്ല്ലതെയാ ഇല്ലലേ എന്തേലും നോക്ണ്ടോ
എന്ത് ഇപ്പോ പഠിക്കാതോ ഒന്നും ചെയ്തിട്ട് കാര്ല്ല വീട്ടിലിരുന്നായാലും ഞാൻ പ്ലസ്റ്റുരെ പഠിച്ചിട്ടുള്ളു പിന്നെ
പ്ലസ് ടു വരെരെ അ കൈഞ്ഞരെ കല്യാണം ഉണ്ടായി
ആഹ് പ്ലസ് ടു കഴിഞ്ഞ കൊണ്ടുന്ന കല്യാണ ഉണ്ടായി
ആഹ് അതിന്റെതും അങ്ങന തന്നെ ഞാൻ ഇന്റെ പ്ലസ് ഞാൻ പ്ലസ് ടു കഴിഞ് ഒരുവർഷം വീട്ടിലായിരുന്നു പഠിക്കേനി മറ്റേ ഒരു വർഷം പോയീല്ല അഞ്ചാറ് മാസംവരെ വ്ടെ പഠിച്ചു മുക്കത്ത് കെ പി എല് ഒരു ഒരു വർഷത്തെ കോയിസേനി അത് പഠിക്കാൻ കയിഞീല്ല ത്തേക്കാണ് കല്യാണം വന്നത് കല്യാണം കഴിഞ്ഞത് ഒരു വർഷം ഉണ്ടായിന്നില്ല പ്ലസ് സ്റ്റു കഴിന്ന് ഒരു വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സിൽ
ആഹ് അതേപോലെ തന്നെയാ ഒമ്പത് വർഷമായിപ്പ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്
ആപ്പൊ ഇരുത്തിനാല്
ന്നാ ശരി പത്ത്മിൻറ്റ് കഴിഞ്ഞ് ഞ വിളിക്ക ഞാൻ പിന്നെ വിളിക്കാട്ടാ മ ക്കക് ചോറ് കൊടുത്തിട്ടേ വിളിക്കാന്ന് ഓക്കെ ഓക്കെ
ആയിക്കോട്ടെ